ക്കുവാ
എന്താ വെറുതെങ്ങെ കിടക്കായിരുന്നു പണികളൊക്കെ കഴിഞ്ഞു.
കഴിപ്പൊക്കെ കഴിപ്പൊക്കെ കഴിഞ്ഞോ?
ആഹ് ആഹ് രാവിൽക്കത്തത് കഴിഞ്ഞു. ഇനിയിപ്പോ ഈ ഒരു സമയത്ത് ഞങ്ങളിവിടെ കഞ്ഞി കുടിക്കാറുണ്ട് ഒരു പത്തു പതിനൊന്ന് ഉച്ചക്കത്തേക്ക് പിന്നെ ചോറ്ണ്ടാവും. അ ചോറ് ഉച്ചക്കത്തെ ചോറ് കൊറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിക്കാറ്. ഒരു രണ്ട് രണ്ടരക്കാ. ആഹ് ആഹ് എല്ലാം നേരത്തേ ആക്കും ഇപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഉച്ചക്കക്ക്ള്ളതും പിന്നെ രാത്രിക്കക്കും ഉച്ചക്കക്കുള്ളതും ഞങ്ങളൊരുമിച്ച് വെക്കലാണ്.
വേറെ എന്നാ ഒണ്ട് വിശേഷ ഒക്കെ?
ആഹ് ഒക്കെ നല്ല വിശേഷങ്ങളിപ്പൊ. ഇസ്കൂള് തൊറക്കാറായി അതുപോലെ പെരുന്നാളാവാറായി. അപ്പൊ ഇനി അതിനൊക്കള്ള പർച്ചേസിങിണ്ട്. ആഹ് പിന്നെ നാള്യൊക്കായിട്ട് അതിന്റെ പർച്ചേസിങ്ങിനൊക്കെ എറങ്ങണം. രണ്ടും കൂടി ഒരുമിച്ചാവുമ്പം കൊർച്ചൊരു ഏഹ് സാമ്പത്തികമായിട്ടൊരു ടൈറ്റൂണ്ട്. ഇപ്പൊരു മൂന്നാല് കുട്ടികള് വീട്ടിൽ നിന്നൊക്കെ പഠിക്കാൻ പോവുമ്പോ അവർക്കാവശ്യമായിട്ടുള്ള കുട, ബാഗ് പുസ്തകങ്ങള് ഒക്കെ വേ നമ്മൾ തന്നെ വാങ്ങണല്ലോ.
ഈ മഴയ്ക്ക് മുമ്പ് എല്ലാം വാങ്ങിച്ച് വെച്ചോണം ഇനി അങ്ങോട് മഴ തുടങ്ങുവാ.
ഉം ഉം അതെ ഇന്ന് തന്നെ പോണംന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പിന്ന് ഇന്ന് രാവിലെ ഒന്നും മഴയില്ല്യാ. ഇനി ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാകോ അറീല്ല എപ്പൊന്നും വെെകുന്നേരാണല്ലോ മഴ.
കാല ഇപ്പിവിടെ കാലാവസ്ഥ ഭയങ്കര മോശവാ. ഇടെ എടക്ക് മഴ പെയ്യും എടയ്ക്ക് മഴ പെയ്യായിരിക്കും വെയിലായിരിക്കും. ഇപ്പ ഭയങ്കര മഴ മഴക്കാർ ഉണ്ട് മൂടി നിക്കുവാ.
ആഹ് ആഹ് ആഹ് ഓഹ്
ഒരു ഊറിയ തണുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ അത് കാരണം ആവിയില്ലത്രേ. മഴക്കാറ് കാരണം. ആഹ് ഇവിടെ കുഞ്ഞുങ്ങള് രണ്ട് കുഞ്ഞ് പിള്ളാര. എരട്ടപിള്ളാര രണ്ടും കുഞ്ഞു കുഞ്ഞുങ്ങളാ.
ഓഹ് എത്രായിപ്പോ?
പത്ത് മാസ ആയതേയൊള്ളൂ.
ഓഹ് രണ്ട് കുഞ്ഞുങ്ങളിം നോക്കുന്നത് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ?
ആഹ് കൊഴപ്പ ഇല്ല. ഒരാളിപ്പം കളിക്കുവാണെ ഒരാൾ കരച്ചിലായിരിക്കും. രണ്ടു പേരും രണ്ട് രീതിലാ. പിന്നെ എന്തേലും പാട്ടൊക്കെ വെച്ച് കൊടുത്താ അതൊക്കെ കേട്ടവിടെ ഇരുന്നോളും അതുകൊൺ ണ്ട് പിന്നെ കൊഴപ്പൊ ഒന്നുഇല്ല.
അഹ് ആ ഹ് അധികം സ്ക്രീന് കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്.
ആഹ്, ' കാണിയ്ക്കാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നട ക്കത്തില്ല അത് നോക്കിയിരിയ്ക്കത്തൊള്ളൂ പിന്നെ ഞാൻ വെച്ചങ്ങ് അത് കമത്തി അങ്ങ് വെച്ച് കൊടുക്കും.
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെയാണെ കൊഴപ്പല്ല്യ പാട്ട് മാത്രം കേൾക്കലാണ്ന്ന്ണ്ടേ കൊഴപ്പല്ല. സ്ക്രീന് ഇത്രേ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് സ് ക്രീനൊക്കെ കാണിച്ചു കൊടുക്കുമ്പോ അവരുടെ കണ്ണിനും പിന്നെ ഈ ഒരു രണ്ടു മൂന്ന് വയസ്സ് ന്ന് പറയുന്നത് കുട്ടികളുടെ ബ്രെയിന് ഡെവലപ്പെയ്യ്ണരു സമയാണല്ലോ ആ സമയത്ത് നമ്മള് മാക്സിമം മൊബൈൽ ഫോണൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കി പിന്നെ അത് ഭാവിയിലവര്ടെ ഉം ഹാഹ് പഠനത്തേയും ബുദ്ധിവികാസത്തേയും ഒക്കെ ബാധിക്കും.
ഉം അത് ശെരിയാ പറഞ്ഞത്.
കൊടുക്കത്തില്ല ഫോണ് അത് കഴിവതും ഞാൻ ഒഴിവാക്കും, കളിച്ചോളും കളി പാട്ടൊക്കെ ഇട്ടു കൊട് ത്തായിരുന്നു കളിച്ചോളൂ രണ്ടും കൂടെ, ഒന്നിച്ചാ രണ്ടും കളിക്യൂ ഇരിക്ക്യോം കെടക്കുവെയെല്ലാം ചെയ്യുന്നത്.
ഇപ്പ എന്ത് എന്ത് ചെയ്യാ മുട്ട് കുത്തോ അതോ ഏഹ്
ആഹ് നടക്കും പിടിച്ച് നടന്നോളും, എവിടേലു ഒക്കെ പിടിച്ചു തന്നെ നടന്നോളും എറങ്ങിപ്പോവുന്നേ കതകക്കെ തൊറന്ന് കെടന്നാ അതിലേ എറങ്ങി അങ്ങ് പോവും. അവിടെങ്ങ് ഇരിക്ക്യേല അത് കാര്ണം എപ്പഴും ഒരാള് അടുത്ത് വേണം
ഓഹ് രണ്ടാളൂടി ഇണ്ടാവുമ്പൊല്ലെ ഹെൽപ്പിനാരാ, ആഹ് ഹസ്ബെന്റ് ണ്ടോ കൂടെപ്പോ
ഇല്ല ഞാനിപ്പ എന്റെ വീട്ടില അപ്പത്തേക്കിന് അവടെ അമ്മേ ക്കെള്ളതോണ്ട് അമ്മയൊക്കെ നോക്കും എന്നലും പകല് ഞാനും മുത്തശ്ശിയും മാത്രേ ഒള്ളൂ അപ്പത്തേക്ക്ന് അവരുവാ ന്ന് ഞങ്ങൾ രണ്ടും കൂടെ ഇരിയ്ക്കും. അല്ലെങ്കി ഞാൻ തന്നെ ഞാൻ അടുത്തിരുന്നാ കൊഴപ്പ ഇല്ല അടു
ആഹ് ആഹ്
വഴക്കൊന്നും അങ്ങനെ വല്ല്യ വഴക്കൊന്നും ഇല്ല അടുത്തിരുന്നാ മതി വേറെ വിഷയൊന്നുല്ല. രണ്ടു പേരൂടെ കളിച്ചൊക്കെ ഇങ്ങിരുന്നോളും.
ആഹ് ആഹ് ആഹ് അപ്പൊ പ്രശ്നല്ല്യലേ പിന്നെ എന്താ മക്കള് രാത്രിയൊക്കെ ഒറങ്ങോ
പകല് പകലുറങ്ങിയ വൈട്ടൊറങ്ങത്തില്ല. പക്ഷെ പകലൊറക്കം ഇപ്പൊ കൊറവാ ഇന്നെന്താണോ തണുപ്പ ഉള്ളോണ്ട് കെടന്ന് ഒറങ്ങുവാ രണ്ടുപേര് അവര് ഒറങ്ങുന്ന സമയ ത്തേ ബാക്കിയുള്ള കാര്യങ്ങള് ചെയ്യാൻ പറ്റത്തൊള്ളൂ അല്ലേ അതും നടക്കത്തില്ല.
ആഹ് എനിക്കുണ്ടൊരു ചെറിയ മോള് ഏ ഒന്നര വയസ്സായിട്ടൊള്ളൂ അപ്പൊ ഞാനാലോ യ്ക്ക് ഒരാളെത്തന്നെ നോക്കാൻ ഇത്ര ബുദ്ധിമുട്ട പ്പൊ രണ്ട് ണ്ടാളൊക്കാവുമ്പോ വടെ തീരി രാ പ്പര് തീരി ഒറ്ങ്ങൂലക പകല് പിന്നെങ്ങനെ പഠിക്കാനൊക്കെ ഉള്ളോണ്ട് പകല് ഇനിക്കും കട്ക്കാൻ കഴിയൂല്ലാ
പകല് ഒറങ്ങുവാണ വൈകി ഇപ്പം നല്ല ഒറക്കവാ എപ് പ്പൊ എഴുന്നേക്കൂന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് പകലൊറങ്ങി ഇനി വൈകീട്ടൊറങ്ങാൻ പാടാ. വൈകിട്ട് ചെല സമയ ങ്ങളിൽ നേരത്തെ ഒറങ്ങും. ഇല്ലെങ്കി പതിനൊന്നരയൊക്കെ കഴിയും ഒറങ്ങണെങ്കില്.
ആഹ് ആഹ് അങ്ങനല്ലേ
ഉറക്കമൊക്കെ വരുമ്പോൾ ഒരു സമയ വാ
ആ പിന്നെ ന്റെ വീട്ടില് കൃഷികളൊക്കെ ചെയ്യാറുണ്ടോ
കൃഷി കോവല് കൃഷിയുണ്ട്. കോവലും കപ്പളവും ഒക്കെ വെച്ചിട്ടുണ്ട് മതിയല്ലേ എന്തേലും ഒരു കറിക്കുള്ളതാകുവല്ലോ
ആ ആ് അല്ല പുറത്തേക്ക് വിൽക്കാറൊന്നുല്ല
ഇല്ല അങ്ങനൊന്നുല്ല വീട്ടിലെ ആവശ്യങ്ങൾക്ക് മാത്രായിട്ട് അവിടെയുണ്ടോ കൃഷിയൊക്കെ ഉണ്ടോ
ആ ഇവിടെ കൊറച്ചൊക്കെയുണ്ട് വീട്ടില ആവശ്യത്തിനുള്ള ഓ വടെ ഉമ്മ കുഴിച്ചിടാറാണ് പതിവ് മറ്റേ കുമ്പളം ആഹ് വെള്ളേരി പച്ചമുളക് അങ്ങനെയുള്ള കൃഷികളൊക്കെ വീട്ടിലേക്ക് ആവശ്യമായത് അപ്പ പെട്ടെന്ന് നമ്മക്ക് വീട്ടിൽ ആണുങ്ങളന്നുംല്ലെങ്കില് കടയിൽ പോകാനൊന്നും ആരു ല്ലെങ്കില് നമുക്ക് പേടിക്കാതെ നമ്മള് പറമ്പിലുള്ള തന്നെ ഉപയോഗിച്ച് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇടക്ക്
ആ അതല്ലേ ഏറ്റവും നല്ലത്. അതാകുമ്പം നമ്മൾ ഇടുന്ന ജൈവവളം മാത്രല്ലേ ആ അപ്പം വേറെ വിഷമൊന്നും ചേർക്കേണ്ട ആവശ്യം ഇല്ലല്ലോ പച്ചക്കറിയുടെ ഒക്കെ അവശിഷ്ടമൊക്കെ ഇട്ടാ മതി നല്ലായിട്ട്
ആഹ ആഹ അതെ അങ്ങനെയൊക്കെ തന്നെ വടെ ഉമ്മ എന്ത് കുഴിച്ചിട്ടാലും നല്ലോണം ണ്ടാവാറുണ്ട് പ്പം കഴിഞ്ഞ പ്രാവശ്യം പയറ് കുഴിച്ചിട്ടിരുന്നു ഞങ്ങളെ വീടിൻ തൊട്ടടുത്ത് തന്നെ ഞങ്ങക്ക് കൊറെ സ്ഥലണ്ട്. അപ്പൊ കൊറച്ചൊക്കെ പയർ കുഴിച്ചിട്ടു അത് നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ പുറത്തേക്ക് കടയിൽ കൊണ്ടോയി വി ക്കാറില്ലായിരുന്നു സാധാരണ ഇപ്രാവശ്യം നെറയെ ണ്ടായപ്പൊ ഞങ്ങൾ കൊറൊക്കെ അയൽവാസികൾക്കൊക്കെ കൊടുത്തു. പിന്നെ ബാക്കിയുള്ളത് ഞങ്ങള് കുറച്ചൊക്കെ കടയിലും കൊണ്ടു പോയി കൊടുത്തു കൊറേ ബാക്കിണ്ടായപ്പൊ ആരും കഴിക്കൻ ഇല്ലാത്ത അവസ്ഥ വന്നപ്പൊ കൊറേക്കെ കടയിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു
അതെ നമ്മളെ ചെറിയ ചെറിയ ചെലവുകളൊക്കൊയാണെലും നടക്കാനുള്ള പൈസ ആവുല്ലോ
ആഹ് അതെ അതെ ചെറിയൊരു പോക്കറ്റ് മണി പോലൊക്കെ കിട്ടും നമ്മള ആവശ്യത്തിന് നമുക്ക് പച്ചക്കറി കിട്ടും ചെയ്യും. വെശല്ലാത്ത പച്ചക്കറി കിട്ടും ചെയ്യും പിന്നെ ചെറിയൊരു വരുമാനം കിട്ടും
അതെ വരുമാനാണല്ലോ ഏറ്റവും പ്രധാനം
അ അതെ ഇപ്പത്തെ കാലത്ത്ന്നൊക്കെ പറഞ്ഞാല് ആണിനും പെണ്ണിനും ജോലിയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്
അതെ എന്നാല് വീട്ട് വീട്ടുകാര്യങ്ങള് നടക്കത്തുള്ളൂ പിള്ളേരുടെ പ ത്തോം വീട്ട് ചിലവും അ അത് ഇതെല്ലാം നടക്കണെങ്കിൽ പൈസ വേണം പൈസല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല ഇപ്പൊ ഈ ചെറിയ കൃഷി ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീട്ടിലോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വട്ട ച്ചെലവുകളൊക്കെ നടന്നു പോകും പെട്ടെന്നൊരാവശ്യ വന്നാലേ എങ്ങും പോകണ്ട പച്ചക്കറി ഇല്ലെന്ന് പറഞ്ഞാ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല വീട്ടില്- ട്ടുള്ള ആ കാണുവല്ലോ ഇല്ലെങ്കിൽ പിന്നെ അത് വാങ്ങിക്കാനായിട്ട് കട- പോകണം പിന്നെ അതിന് പൈസ വേണം പൈസ ഇല്ലെങ്കിൽ പിന്നെ അന്ന് മുളകവും കഞ്ഞിയമായിരിക്കും.
അതെ അതെ.
നല്ല ഇങ്ങനെയുള്ള കൃഷിയൊക്കെ ചെയ്യുന്നതല്ലേ
ആഹ് ആഹ് പിന്നെ ഇപ്പോ മാങ്ങ സീസൺ അല്ലേ വീട്ടില് മാങ്ങയൊക്കെ ഉണ്ടോ
ഇവിടെ മാങ്ങ പഴുത്ത് പൊഴിഞ്ഞു പോകുവാ
ഓ
കൊറെയൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോവും കൊറയൊക്കെ അരിഞ്ഞ് ഒണങ്ങും അച്ചാറി ഇട്ട് വെക്കും പിന്നെ പഴ- ത്തിന്റെ ചാറല്ലാം എടുത്ത് കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഇച്ചിരി കഴിക്കാനൊക്കെ കൊടു ക്കും ചൂടൊക്കെല്ലായിരുന്നൊ ഒരിടക്ക് ആ ചൂടായിരുന്ന സമയത്ത് കഴി- ക്കാൻ കൊടുക്കും അപ്പോ അത് ഇരുന്ന് കഴിച്ചോളും മധുരം ഉള്ളതു കൊണ്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടവ വയറിനും ഒരു തണുപ്പൊക്കെ കിട്ടുന്നുണ്ട് കുറെയൊക്കെ പോകും കൊറെ കഴി കഴിക്കും കൊറക്കെ ഈ വഴിയെ പോവുന് - ന്ന വരെല്ലാം പെറക്കിക്കൊണ്ട് പോകും പിന്നെ കറി വെക് ക്കും
ക്കാൻ കൊടുക്കാറ്
ഞാൻ റാഗിയ കൊടുക്കുന്നെ റാഗി കൊടുക്കും അമൃതംപൊടിയില്ലേ അത് കൊടുക്കും പിന്നെ എല്ലാം കൊടുക്കും ചോറ് കൊടുക്കും തോരൻ കറിയാണേലും ഇറച്ചിയൊക്കെയാണേലും ഏഹ് കോഴിക്കറി കോഴിയൊക്കെ ഇങ്ങനെ വെന്തട്ട് കറി കറി എടുത്തിട്ട് അതിനകത്ത് തന്നെ കഴുകി ചോറ് ചിലപ്പോ എരിവോട് കൂടി കൊ കൊടുക്കും ഞാൻ ആഹ് കഴിച്ചോളും ഞാൻ കഴിക്കുന്ന കൂട്ടത്തി എന്റെ കൈയിൽ നിന്ന് വാരി കഴിച്ചോളും പിന്നെ കയ്യിലൊക്കെ ഓരോന്ന് പിടിച്ചു കൊടുക്കും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ
ഇവിടെ എന്റെ മോള് ഒന്നും കഴിക്കൂല്ല ഒന്നും പറഞ്ഞാല് ഞമ്മള് കഴിക്കണ ഒന്നും കഴിക്കൂല പിന്നെ ഞാന് റാഗിയും കഞ്ഞിയാണ് അവളുടെ ഭക്ഷണം എന്നും ഒരു രണ്ടു നേരം അതാണ് കൊടുക്കും വേറൊന്നും അവള് കഴിക്കത്തില്ല പിന്നെ ഇങ്ങനെ എപ്പഴേ എന്തേലൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സുകൾ എന്തേലുവൊക്ക കൈയില് കൊടുത്താല് ചിലപ്പം കഴിക്കും ചിലപ്പോ അത് കൊണ്ടുപോയി കളയും കഴിക്കാൻ ഭയങ്കര മടിയാ
ഇവിടെ ഇപ്പം ഇപ്പോഴെന്ന് പറഞ്ഞാ കഴിക്കുന്നുണ്ട് ഇച്ചിരി കഴിയുമ്പോത്തേക്കിന് ആർക്ക് അറിയാം ഇനി പുറകെ നടക്കേണ്ട വരും
ആഹാ പിന്നെ ചിലപ്പോ രണ്ടാളൊക്കെ ആവുമ്പോ അങ്ങനെ കഴി ച്ചോളും കാരണം ഒരാൾ വാരി കയി കാട്ടി തരുമ്പോ മറ്റാളും ഇവക്ക് അത് ഞാന് കൊടുക്കുമ്പോ അവള് കഴിക്കൂല പക്ഷേ ഇവിടെ തൊട്ടടുത്ത് തന്നെ വേറൊരു ചെറിയ കുട്ടിയുണ്ട് അവള് ഇവിട് വീട്ടിലേക്ക് വരുമ്പോ ഞാൻ അവൾക്ക് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക് കൊടുക്കുമ്പോ അപ്പോ ഇവള് വായ കാട്ടി തരും
ആഹ് അങ്ങനെയല്ലേ ഇവിടെ അങ്ങനെ തന്നെയാ ഇവിടെ മറ്റേ ആള് കഴിക്കുന്നു ണ്ടോ എന്ന് നോക്കും മറ്റേ ആള് കഴിക്കുന്നുണ്ടോന്ന് നോക്കിയതിന് ശേഷമേ കഴിക്കത്തുള്ളൂ
ആഹ് ആഹ് അങ്ങനെല്ലേ
ഒരാൾള് കഴിച്ചെങ്കി അടുത്താള് ഉറപ്പായിട്ടും കഴിക്കും
ആഹ് ആഹ് നിങ്ങള് റാഗി എങ്ങനെ ഉണ്ടാക്കാറുള്ളത്
റാഗി നമ്മുടെ ചൂട് ചൂടുവെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ട് ശകലം ഇട്ട് കലക്കിയിട്ട് അടു- അടുപ്പത്ത് വെച്ച് നല്ലായിട്ട് തളപ്പിച്ച് കുറുക്കി എടുക്കും പിന്നെ ചിലപ്പോക്കെ പൊടിച്ചിട്ടും
ആ ആ ഓക്കെ അതിലേക്ക് മധുരത്തിന് എന്താടല്
പനം കൾക്കണ്ടം ഇടുവായിരുന്നു അപ്പൊ എല്ലാരും മധുര ഇപ്പോഴേ കൊടുക്കണ്ടെന്ന പറഞ്ഞ് അത് കാരണം പനങ്ങൾ ഈ ചുമ്മാണ്ട് പിന്നെ പാലൊഴിക്കും ഇവർക്ക് പൊടിപ്പാലുണ്ട് അത് ഒഴി
ആ ആ ഓ അപ്പൊ മധുരം ഒന്ന് ഇടന്നാൽ അവര് കഴിക്കോ
ആ കഴിച്ചോളും കഴിച്ചോളും
ആ ആ മധുരം അറിയാനെല്ല ഇവിളക്ക് ഞാന് എന്റെ മോൾക്ക് ആ ആറു മാസ അയന്നെ ഇത് കൊടുക്കാൻ തുടങ്ങി അന്നേ പനം കൽക്കേണ്ടിട്ട് ശീലായി പിന്നെ ഞാനൊരു വീഡിയോസിൽ കണ്ടത് കൊടുക്കാതിക്കണാണ് നല്ലത് അങ്ങനെ കൊടുക്ക ഇടാ ഉം ഇടാതെ കൊടുത്തപ്പോ പിന്നോള് തീരും കഴിക്കാതായി പിന്നെ ഇപ്പോ ഇപ്പൊ ഞാൻ പനം കൽക്കേണ്ട ഇടേണ്ട്
എന്തെങ്കിലും ഉണ്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ചെറിയ ഉരുള ഉരുട്ടി ചെറിയതിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ചിലപ്പോൾ കഴിക്കും
ആ എന്ന ശരിട്ടോ
എന്തോ പറഞ്ഞ എന്നാ പറഞ്ഞേ
എന്നാ ശരി പിന്നെ വിളക്കാനി
ഒരുമ ഇപ്പോ വെക്കല്ലേ സമയം ആവുന്നതേ ഉള്ളൂ
ആയല്ലോ
പന്ത്രണ്ടല്ലേ?
പത്ത് മിനിറ്റസ
മതിയോ
ആഹ് ആഹ്
ആഹ് എന്നാ ശരി എന്നാ